ഹ്‌ലോ
കേൾക്കാമോ
ആ കേൾക്ക്ണ്ട്
ആ ചായ കുടിച്ചു
ആ ആ ചായ കുടിച്ചു പിന്നെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം അവിടെയോ
ആ ഇവിടെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു ല്ല ആ മഴ ആ കുഴപ്പമില്ലാതെ ണ്ട് ഇന്നലൊക്കെ വെയിലായിരുന്നു ഇന്ന് ഇപ്പോ മഴണ്ട് ഉച്ചയ്ക്ക് ശേഷം അതെ ആ ഇവിടെ ഉച്ചവരെ വെയിലേരുന്നു ഉച്ചയ്ക്കുശേഷം കൊഴപ്പല്ലാത്ത മഴപെയ്തു പ്പോ ങ്ങനെ ചെറുതായിട്ട് ണ്ട്
ഇവിടെ മഴയെ പെയ്തില്ല നല്ല വെയിലാ പൊറത്തെറങ്ങുമ്പേ ങ്ങനെ ചൂടു തട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷന പ്പം
ചെല ഭാഗങ്ങലിലൊന്നും പിന്നെ മഴയില്ല പിന്നെ ചെല ഭാഗത്ത് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടൊക്കെയാണ് നേനു
ഇവിടെ ഒന്നൂല്ല ഇത്തവണ സ്കൂള് തൊറ ന്നെ പിന്നെ അവധിയേ ല്ല സാധാരണ ഈ ജൂണിലെക്കെ മഴ തൊടങ്ങിയ പിന്നെ അതെ അതെ
എന്നും അവധിയേര്ക്കും ഉം വെള്ളത്തില് ഇതുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ
ഏയ് ഇല്ലില്ല ഞങ്ങക്ക് ഏ കെണറ്ണ്ട്
ഓ അത് ശെരി തെ ചെല ഭാഗത്തൊന്നും ഇപ്പഴും വെള്ളോം കാര്യങ്ങളും ആയി ട്ടില്ല നല്ല ബുദ്ധിമുട്ടാണ്
ആ ഞങ്ങക്ക് ആ തൊടങ്ങിയ ദിവസങ്ങളില് അത്യാവശ്യം നല്ലോണം മഴ പെയ്തു അപ്പം കെണറിലും അ അത്യാവശ്യം നല്ല വെള്ളൊണ്ട് പിന്ന പഞ്ചായത്തിൻ്റെ പൈപ്പിണ്ട് എല്ലാ ദിവസവും വെള്ളം ഇണ്ടാവില്ല എന്നാലും അത്യാവശ്യം ആ വെള്ളം ഇണ്ടാവും മിക്കപ്പോഴും എങ്ങാലും അതെ അതെ അതെ പരമാവതി എങ്ങാനും കറണ്ട് പോയാ മാത്രേ നമുക്ക് പഞ്ചായത്തിലെ പൈപ്പുപയോ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം ഉള്ളൂ ഇല്ലെങ്കി പരമാവതി ഞങ്ങള് കെണറ്ലെ വെള്ളം
ആന്നോ ആ ആ അല്ല കെണറടിത്തിണ്ടാവുമ്പളെ ഇങ്ങനെ ഇവിടെ കൊയൽ കെണറാണ് ഇത് ന്നെ ഞങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടേലും കാരണം കറ്ണ്ട് പോയി കഴിഞ്ഞാലും ഇപ്പം ഈ മഴക്കാലം തൊടങ്ങി കഴിഞ്ഞാൽ വിവോ കറ്ണ്ടില്ലാതെയും ആ ല സമയത്ത്ക്കെ പ്പം കെണറാണെ അമ്മക്കൊന്ന് മുക്കി എട്ക്കേലും ചെയ്യാം ഇതിപ്പം കൊഴൽ കെണറാകുമ്പം അതിനും പറ്റൂലല്ലോ കുടുങ്ങ്ണ സമയത്തൊക്കെ മുക്കി എടുക്കാലോ കെണറ് ആണ്ന്ന്ണ്ടങ്കില്
നല്ല വെള്ളം ആണോ
ആഹ് കൊഴപ്പല്ല ഷേ ഞ പച്ചവള്ളം കുടിക്കാന് അത്പോലെ ഞങ്ങള് ചായണ്ടാക്കാന് അയിനൊക്കെഒര് ചെറിയ ഒരിതാണ് ഒര് കട്ടിപ്പും
ആ ഇ ഇരുമ്പിന്റ ടേസ്റ്റാണോ
ആ പച്ചവെള്ളം കുടിക്കും ഇരുമ്പിന്റെ ടേസ് റ്റാണ് അങ്ങനെഅല്ല ഒര് ഞമ്മള് ദാഹിച്ചിട്ടൊക്കെ വെള്ളം കുടിക്കാണെങ്കില് ദാഹം മാറാത്തെ പോലെയാണ് കുടിച്ചു തോന്നാത്തെ അങ്ങനെ ഒര് ഫീൽ ആയിക്കും ഒര് കട്ട ട്ടി പിന്നെ അത്പോലെ ചാ ആഹ് ചായണ്ടാ ക്കി കഴിഞ്ഞാലും ഒര് ടേ സ്റ്റില്ല മ്മ കട്ടൻചായാണ് എന്ത് ചായാണ് മ്പിലും അയിന്റെ ഒര് ടേസ്റ്റ് കിട്ടൂല അപ്പം ഞാന് ആ ഇവ്ടെ അടുത്ത വീട്ടീന്ന് അവിടെ കെണറാണ് അപ്പം അവിടുന്ന് ഒര് ബക്കറ്റ് വള്ളം കൊണ്ടിട്ട് അത് ചായണ്ടാക്കാനും ഉം പറ്റ് ച്ച വള്ളം കുടിക്കാനും മാത്രം ഉപയോഗി കൊള്ളു ഞമ്മള് ചോറ് ക്ക്‌ വെക്ക ഞമ്മളെ ഈ വെള്ളത്തിതന്നെ അയ്നൊന്നും കൊയപ്പില്ല ആ എന്റെ അറിവും ആ അതാണെ അപ്പൊ അയിന് മാത്രം ഒര് ബക്കറ്റ് കൊണ്ടരും അത് ഒര് ദിവസം പിറ്റന്നാളും അങ്ങനെ കൊണ്ടുരും ഒരേ ബക്കറ്റ് അങ്ങനെ കൊണ്ടുന്നു ഇനി കൊഴപ്പം ഉണ്ടാവില്ല നല്ലോണം മഴ പെയ്തി ട്ട് ഇതാവുമ്പം ഞമ്മക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ ട്ടാങ്ക് ‌ പെട്ടന്ന് നെറേയും ചെയ്യും വെള്ളത്തിന് ഒരു കൊഴപ്പോം ഉണ്ടാവൂല ഉം ചായണ്ടാക്കിയാലും ഉം വെള്ളം കുടിക്കാനൊന്നും കൊഴപ്പണ്ടാവൂല്ല വേനൽക്കാണ് നല്ല പ്രശ്നം അപ്പൊ ടാങ്ക് നെറയുംല്ലാ ഉം ഞമ്മള് മോട്ടറ് മറ്റേ ആ ആ കംപ്രെസ്ഡ് മോട്ടർ ആണ് അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ രണ്ട് മണിക്കൂർ ഒക്കെ വേണം ടാങ്ക് നിറയാന് ആഹ് ഞാന് ഒരു ഒരു മണിക്കൂർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിർത്തും പിന്നെ ഉം രാവിലെ ഇടും കുറ ഒരു മണിക്കൂർ ഇടും പിന്നെ വൈകുന്നേരം വൈകുന്നേരന്ന് പറഞ്ഞാൽ ഒരു നാല് മണിക്ക് ഒക്കെ ഒരു മണിക്കൂർ അങ്ങനെ ഇടൂ ആറ് മണിക്ക് ശേഷം ഏയ് ഇല്ലേ ഞാൻ നല്ല ഇടങ്ങേറ് ആണ് കാരണം ഒരുപാട് താഴ്ചയിൽ ആണ് വെള്ളം കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം കണ്ടിട്ടില്ല
നല്ല ബുദ്ധിമുട്ടാ
ഉം
ഞങ്ങക്ക് പിന്നെ കൊഴപ്പില്ലാ ഞങ്ങക്ക് പിന്നെ അടു ത്തുള്ള ഒരു മൂന്നാല് വീടുകളിലുള്ള ആൾക്കാര് ഇവിടെ ഏഹ് വെള്ളം വന്ന് എടുക്കണ്ട് നല്ല വെള്ളോ പഞ്ചായത്ത്‌ പൈ പ്പിലെ വെള്ളം ഇതുപോലെ തന്നെ കുറച്ചു കനം കൂടുതലാ വെള്ളം കുടിക്കാൻ കൂടുതലും ഈ ചെടി നനക്കാൻ അങ്ങനെ ഒക്കെ ഉപയോഗിക്കാറുള്ളു പിന്നെ അത്യാവശ്യം വരുമ്പോ മ ത്രാണ് ഞങ്ങൾ വെള്ളം എടുക്കാ പഞ്ചായത്ത്‌ പൈപ്പിലെ അതിലും ഇതുപോലെ പിന്നെ നല്ല കട്ട്യാ കുടിക്കാൻ തോന്നില്ല അധികം
ഉം അതുപോലെത്തെ ആ അവിടെ മറ്റേ അതിട്ട്ട്ട് അല്ലെ ഓല് ബ്ലിച്ചിങ് പൗഡറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുവല്ലോ ഉം ഉം
ആ വൃത്തി ആക്കണോല്ലോ ഇതൊന്ന് ക്ലോറിനെറ്റ് വെന്ന വെള്ളായത് കൊണ്ട് കൊറച്ചൊരു കട്ടിപ്പാ പിന്നെ മുടിയും പോവും ഉം ഭയങ്കര ബുദ്ധിമുട്ട അതില് അധികം കുളിച്ച് കഴിഞ്ഞാ പരമാവധി പിന്നെ ചെലയൊര് പറയണ കേൾക്കാം ഏ ഒരുപാട് ക്ലോറിൻ ചെയ്ത വെള്ളൊക്കെ ആണെങ്കിൽ ഈ ചെടി ഒക്കെ പെട്ടെന്ന് കേടായി പോകുന്ന് അത്രേ ഇല്ല എന്നാലും ആ ഞ ങ്ങള് അധികം എടുക്കലില്ല പഞ്ചായത്ത് പൈപ്പ്
ആ അത് ശെരി ആ ഞമ്മക്ക് കെൻന്റ്ത്തെ വെള്ളത്തിന്റെ അവ്ട്ക്ക് എത്തൂല
ആ
വേറെ ഏത് വെള്ള ചായക്കിന്ന് പഴം പൊരി ണ്ടാക്കി നല്ല മഴയാണ് പ്പൊ പഴം പൊരി ണ്ടാക്കാ പറഞ്ഞിട്ട് അങ്ങനെ ണ്ടാക്കി എപ്പഴെങ്കിലും എണ്ണക്കടി അങ്ങനെ എപ്പളും ണ്ടാക്കലൊന്നുല്ല എപ്പഴെങ്കിലൊക്കെള്ളൂ ണ്ടാകല് ണ്ടാക്കല്
ആ ഞാൻ എടക്കെടക്ക് ഇന്നിപ്പ ഞങ്ങള് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു ചമ്മന്തി
ഉം ഉം
ഒരാളെ കഴിക്കുള്ളു അപ്പൊ ഒരാൾക്ക് വേണ്ടിട്ട് ചെലപ്പോ കപ്പ കൊറച്ച് എടുത്ത് വറുക്കേണ്ടി വരും
ആ ആ
ഒരാൾക്ക് എണ്ണ പലഹാരം മാത്രേ ഇഷ്ട്ടൊള്ളൂ അല്ലാതെ വലിയ താല്പര്യോന്നുല്ല എന്നാലും അവൻ എനിക്ക് ഇഷ്ടാട്ടോ അവൽ നനയ്ക്കു കുറച്ചു കൂടി ഇഷ് ട്ട്
ആഹ് ഇവിടെയും അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ ഒക്കെ തന്നെയാ കാട്ടല് ഇടക്കൊ ക്കെ ഇങ്ങനെ ഇതാകും, എണ്ണക്കടി ഉണ്ടാക്കും. അല്ലാത്ത സമയത്ത് അങ്ങനെ അവലോ അല്ലെങ്കില് കപ്പയുണ്ടെങ്കിൽ കപ്പ അല്ലെങ്കിൽ അരിമണി ശർക്കരയും തേങ്ങ അങ്ങനെക്കെ. അങ്ങനെ ഉണ്ടാക്കുവോ അരിമണി വറുത്തി അത് പൊടിച്ച്
ആഹ് ഞങ്ങള് അരി ഇങ്ങനെ പൊടി ച്ചിട്ടേ ചൂടാക്കീട്ട് പൊടിച്ചട്ട് ശർക്കരയും ചേർത്ത് തേങ്ങയെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടയാക്കി എടുക്കാം, ഒരു ദിവസവും രണ്ട് ദിവസവുമൊക്കെ കഴിക്കാം. അതു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല കൊറച്ച് അത്.
ഉം ആഹ് ഞങ്ങള് ആ അന്നാള് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഇണ്ടാക്കൂള്ളു.
ആഹ് ഞാനെങ്ങനെണ്ടാകിയാലും ഞാനെങ്ങനിണ്ടാകിയാലും കൂടി. പ്പോ
ആഹ്
കൊറേയാലില്ല കൂടുതലുവരൂള്ള, കൂടിയാലും വല്യ പ്രശ്നമില്ല കുറഞ്ഞു പോയാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാ, ആർക്കും ആർക്കും തെകങ്ങില്ലെങ്കിൽ, കൊറച്ചു കൂടിയാലും. കൊഴപ്പില്ലല്ലൊ
അത് ശരിയാണ്, കൂടികഴിഞ്ഞാൽ കൊഴപ്പില്ല. പിന്നെയും മക്കള് തിന്നൂലാ.
പിന്നെ സമയം പോലെ പിന്നെ എപ്പോഴുയാണെങ്കിലും എടുത്ത് കഴിക്കാം. കൊറഞ്ഞ് പോയികഴിഞ്ഞാൽ കൊറച്ച് ബുദ്ധിമുട്ടാ. ആർക്കും തെകഞ്ഞില്ലേ പിന്നെ നമുക്ക് വിഷമയുള്ളതാ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കീട്ട്. എല്ലാർക്കും പറ്റീല്ലെങ്കിലോ.
മക്കളെ ഒരാള് പ്ലസ് ടൂവിന് പഠിക്കണു. ഒരാള് എട്ടാക്ലാസില് ഒരാള് ഒന്നാക്ലാസില് യുകെജി കഴിഞ്ഞു.
ആഹ്
മക്കളൊക്കെ ഉം മക്കളൊക്കെ ആഹ് ച്ചേ അവടേ ഒര് എല്ലാരുമ്പാടെ കച്ചറകാട്ടാണ്
ആഹ് ഇവിടേം ഒട്ടും മോശവൊന്നില്ല ഇപ്പൊ ഒറങ്ങാ അതുകൊണ്ട് കൊഴ പ്പുല്ല
ആഹ്
ഇല്ലെങ്കി എഴുന്നേറ്റ് കെടന്നഴിഞ്ഞ ഒന്നും പറയ ഒന്ന് തോണ്ടാ പിന്നെ ഒച്ചപ്പാടായി എന്തിനാ തോണ്ട്യെയെന്നൊന്നു അറിയില്ല
ഉം നിസ്സാരകാര്യം മതി പിന്നെ ആകെ അടിയായിരിക്കും
മുമ്പ് തന്നെ ഏഹ് രണ്ട് തലോണ രണ്ട് ഏ എന്താ പറിയാ തലോണകവറ് രണ്ട് രണ്ടെണ്ണാക്കീട്ട് വെ ച്ചിണ്ടാര്ന്നു അവര്ടെ ഇഷ്ടത്തിന് അപ്പ ഒരാള് ഏ മ റ്റാൾടെ എടുത്തൂന്നും പറഞ്ഞ് തല്ലോട്തായ് വേനാ ചവിട്ടായ് കുത്തായ് പിന്നൊരുവിധത്തിലാണ് പറഞ്ഞ് അപ്പറോപ്പറോം ആക്കീത് രണ്ടു പേര്
ആഹ് മൂന്നാളല്ലേ മൂന്നാളും അടിയാണ്
ആഹ് പറഞ്ഞിട്ട് കാര്യല്ലാ ഇപ്പ പെട്ടന്ന് ദേഷ്യം ഇവർക്കൊക്കെ
എന്താ അയ്കൂടി ഫോണി ഡി ക്ക്ണ് വെറും മടി
അതെ നമുക്കാണേലും പറഞ്ഞിട്ട് കാര്യഇല്ലല്ലോ
ഉം അതെ ആഹ് പെട്ടന്ന് ദേഷ്യം വരും അങ്ങോട്ട്
പെട്ടന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ കുട്ടികളും ഇപ്പ പെട്ടന്ന് ദേഷ്യം വരും മൂത്തതങ്ങാ ഏഹ് അഡ്ജസ്റ്റ് ചെയ്യാ പോലും സ് നേരം കിട്ടണില്ല
അതെ ആഹ് സ്കൂൾ തൊറന്നോണ്ട് കൊറച്ചക്കൊരു ആശ്വാസ പണി രൻ
ആഹ് അതെ ഇന്റെ പോന്നോ ശെര്യ ചെമ്പരത്തിപ്പു വെച്ച് ഇല്ലെന്ന് മാത്രെ ഒള്ളു
ആഹ് അതെ അതിന് അവൻ സ്പീക്കെച്ചിന്നു രണ്ട് മാസം ഇപ്പ പിന്നെ എന്താന്ന്ച്ചാ ഇവിടെയാ ഇതെന്നെ അവസ്ഥ അടി അർഞ്ഞാല് മൂന്നാളും അല്ലങ്കി ആരെങ്കിലും രണ്ടാളും വല്യാളും ചെറിയാളും അല്ലെങ്കി ഉം നടുത്താളും വല്യാളും അല്ലെ നടുത്താളും ചെറിയാളും അയ്ങ്ങനെ അടിയായ്ക്കും ഉം അങ്ങനെ അടിയായ്ക്കും ആരെങ്കിലും ഒരാളായിട്ട് ണ്ടാകും ഉം
ഒരാളെ ഒരാള് മാറ്റി നിക്കണ്ടല്ലോ ഒരാള് മാറിനിക്കണ്ടല്ലോ കൊറച്ച്നേരം
ആഹ് ഒരാള് മാറിനിക്കും അത് ശരിയാണ് പിന്നെ വേറെ എന്തെക്കെ
ശരി എന്നാ വിളിക്കാട്
ആ ആയിക്കോട്ടെ